ആ
ആഹ് കേക്കുന്ന്ണ്ട് എന്ത എന്താ ഇവിടെ വെറുതെ ഇരിക്കാ ഫുഡൊക്കെ കഴിച്ചിട്ട്
അങ്ങനെ വെറുതിരിക്കുന്നത് ന്തേലൊക്ക ചെയ്തൂടെ ഇങ്ങനെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാ ആരോഗ്യത്തിന് അത്ര നല്ല കാര്യൊന്നല്ല വറുതെ ഇങ്ങനെ ഇരുന്നിടാണ് ഇല്ലാത്ത അസുഖ നമുക്ക് വന്നു പെടുന്നത് മനസിലായോ അപ്പൊ എന്തലൊക്കെ ചെയ ത്താ മതി ന്ന്ച്ചാ നമ്മളിപ്പന്തേലും ചെയ് നമ്മളിങ്ങനെ ആൾക്കാര്ക്ക് ഈ ഒബേസിറ്റി ഇംഗ്ലീഷില് ഒബേസിറ്റി എന്ന് പറയാ മല ഭക്ഷന്റെ പേര് നിക്ക അറിഞ്ഞൂട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരെ നമ്മ തെ ഇരുന്നിട്ടാണ് വെറുതെ ഇ ക്കാർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്ലേ സ്വന്തമായിട്ട് ശരീരം അനക്കാനൊന്നും ഒരു നേരല്ല അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കും അവർക്ക് ഇങ്ങനെ അസ സുഖങ്ങള് വരും മനസിലായോ ഞാൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ആ
ആ താങ്കൾ ആ ഭക്ഷണം കഴിച്ച താങ്കൾ ഫുഡ് കഴിച്ചോ
ഞാൻ ഭഷണം കഴിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു.
താങ്കൾ ഇന്ന് എന്താ കഴിച്ചത്
എന്റെ റൂമിലുള്ള കുറച്ച് കുട്ടികളെ കുറച്ച് മന്തി ഉണ്ടാക്കി വെച്ച ഞാൻ അത് നിർത്ത് കഴിച്ചു നോക്കിയത് അത്രന്നെ ആ ഉം
ഓ അപ്പടി
അതെ അതെ അല്ല ഞാൻ ജോലി ചെയ്യാണ് ഞാനിപ്പം ഒരു ഏ ബാങ്ക് മാനേജർ ആ മനസിലായി ഞാനി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല പെട്ടെന്ന് വന്നു പോയതാ ആ അങ്ങനെ
ഉം ഞാൻ പഠിക്കാണ് ഞാന കോഴ്സ് പഠിക്കണ്
ആ ഓക്കെ പെൻഷൻ ണല്ലോ കേൾക്കുന്നത് അതെന്ത് സംഭവം
ഓ നല്ല അടിപൊളി കോഴ്സ് നല്ല സാലറി ഉണ്ട് ഡോക്ടർന്നൊക്കെ ചേർക്കാൻ പറ്റും
ആ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ ചിലപ്പോ നിങ്ങളെ പറ്റിച്ചതായിരിക്കും കേട്ടോ ആൾക്ക് കാരണം ഞാൻ ഇന്നേ വരെ സ്റ്റാഫിസിനെ ഡോക്ടറെന്ന് വിളിക്കുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല
ആ ഇത് ഇന്നാ ഈ ഇന്നത്തെ കോഴ്സ്പ്പറഞ് അടുത്ത പ്രാവശ്യം മുതൽ നീ നീറ്റിന്റെ അണ്ടറിലാണ് ഈ കോഴ്സൊക്കെ വരുന്നത്
ഓ അങ്ങനെയൊക്കെയാണ് ഉ ഈ ആൾക്കാരെ കേൾക്കാ ഇങ്ങനത്തെ കോഴ്സ് ഒക്കെ എടുക്കുക്കാന് പറഞ്ഞ് കഴിഞ്ഞാല് നിന്റെ അഭിപ്രായത്തിൽ അത്ര നല്ലതല്ല കാരണം ആൾക്കാർ കേട്ടിട്ടില്ലന്ന് അർത്ഥം ആൾക്കാർ അജു ജോലിക്കായിട്ട് അവർ പോയി ഇല്ല ഫിസിയോതറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോ ആൾക്കാർ അറിയാം ആ ഫിസിയോതറാപിസ്റ്റിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഫിസിയോതറാസ്റ്റിപിനെ കാണത്ത ത് കൊണ്ടാണ് ആൾക്കാർ ഈ കോഴ്സ് അറിയാത്തത് മനസ്സിലായോ
ആ അതിപ്പോ അടുത്ത് അത് പണ്ടു ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മൾ കേരളത്തിലൊക്കെ ഇപ്പൊ കുറെ അസുഖങ്ങളൊക്കെ വരണുണ്ട്, പണ്ടൊന്ന് ഇത്ര ഒണ്ടാര് ഇപ്പൊ ആൾക്കാരടെ ഫുഡ് ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറിയപ്പോ കുറെ
ആ, ഉം, അങ്ങനെയാണെങ്കി കൊഴപ്പില്ല എന്നാ നിങ്ങടെ അഭിപ്രായം പറഞ്ഞില്ലേ അങ്ങനെ തന്നെ ഉള്ള വേണം, എന്തെങ്കിലും നിങ്ങക്ക് അതിപ്പോ തന്നെ ഒഴിവാക്കാൻ സമയം ഉണ്ടല്ലോ അടുത്ത കോഴസ് പഠിക്കാനൊക്കെ.
ഇനിയും പറ്റില്ല, ഇനി ഇപ്പോ,
സാരല്ലേ എന്നാലും ജീവിതം നീണ്ട് നിവർന്ന് കിടക്കയല്ലേ മകളെ ഇങ്ങെനെ. ഞാനൊക്കെപ്പൊ എത്രയി എനിക്ക് എത്ര വയസ്സായി. നിയ നിനക്ക് ഇനിയും ജീവിതം ഇങ്ങനെ നീണ്ട് നീണ്ട് നിവർന്ന് കിടക്കല്ലേ നിനക്ക് ഇനിയും എന്താ നിന്റെ ആവശ്യത്തിന് അനുസരിച്ച് ജീവിക്കാലോ വേറെ ന്നൊരു മുതിർന്ന നിലക്ക് ആൾ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു തന്നതാണ് അത്രയൊള്ളു.
ഉം പക്ഷെ ഇത് കൊഴപ്പല്ലാത്തെയാ അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട് ഗൾഫിലൊക്കെ പോയ മൂന്ന് ലക്ഷം സാലറി ഉണ്ട്
ഉം ഞാൻ കുട്ടിയോട് ഒരു കാര്യം ചോയിക്കട്ടെ കുട്ടിക്ക് ജീവിത ത്തിൽ ഏറ്റവും എപ്പളെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച ഇരിക്കുന്ന സ്ഥലം ഏതാണ്?
മണാലി
മണാലി, മണാലീല് ഇപ്പ എന്താ
കുറെ മഞ്ണ്ട് മണാലി ഏതെങ്കിലും മഞ്ഞുളള സ്ഥലത്തേക്ക് പോയ്ക്കോ സോളോ എവ്ട്കെങ്കിലൊക്കെ പോയാ മതി. ഫോട്ടക്കെ എടുക്കണം അത്രന്നെ ഒള്ളു ഫോട്ടട്ക്കാൻ നല്ല ഇഷ്ടാണ്. ഞങ്ങക്ക് കോർച്ച് ശ്രമിക്കുന്നുണ്ട് ഫഷണൽ ആവാൻ പക്ഷെ അങ്ങട്ട് ആവ്ണില്ല
ആ അത് പതിയെ പതിയെ നമ്മളൊരു കാര്യം നമ്മള് ചെയ്തൊണ്ടിരി ഇരിക്കുമ്പളാണ് നമ്മള് അതില് അപ്പ നമ്മള് വെറുതെ ഇരുന്നിട്ട് ഞാൻ പ്രൊഫഷണൽ ആകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്തൊക്കെ ത്തിന്റെയും മേഘങ്ങളുടെയും ആ വീടുകളുടെയും എല്ലാ ഒന്ന് എടുത്ത് നോക്കാ അത്ര തന്നെ അപ്പ നമ്മളത് പഠിക്കും. മനസ്സ്ലായോ ഉം, ഉം ഞങ്ങള് ചെയ്താ മതി വേറെന്താ വേറെന്താ താങ്കൾക്ക് വേറെന്താ ഗ്രഹങ്ങളൊക്കെ ഉള്ളത്
വേറെ ആഗ്രഹം അങ്ങനെ ചോയ്ക്കാണെങ്കില് എന്താപ്പോ കൊറെ ഒര് വല്യ വീട് വെക്കണം തെ പോലെ പോർഷ് കാറ് മേടിക്കണം പോർ ആദ്യ ഡിഫൻറൊക്കെ ആക്ക് പോർച്ചെ നയൻ വൺ പൺ
ഓഹ് അതെന്താ അങ്ങനൊരു നമ്പറൊ
അത് ഞാന് അ ഏഹ് ല്ല നാൻ കല്യാണൊന്നും കെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എ നാന് ടൊവിനോ ആഹ് ഞാൻ ടൊവിനോ ടോമസുംസോ ടൊവിനോ തോമസും തേര ആരൊക്കെ ആ പറഞ് കേട്ട്ണ്ട് പോറസന്നേയൻ ആയ വൺ വൺ അപ്പൊക് തോന്നിയത് വല്യയ കാറാണെന്ന്
ഓഹ് അങ്ങനെ അങ്ങനെ അപൊ കണ്ടിട്ടൊന്നില്ലലെ. ആഹ് ഏത് കളറ് ക ഇഞിപൊ പോർഷെ അങ്ങനെ
അത് അത് ഇനിയിപ്പ ഞാൻ കല്യാണം കഴിക്കണ പോണ ചെക്കന് ക്കേത് കളറാ ഇഷ്ടച്
ഓഹ് അങ്ങനെയൊക്കെ അപ്പൊ കി ഇപ്പ തന്നെ ഇങ്ങൻത്തൊക്കൊരു ഞാൻ പറയുന്നില്ല ഒന്നും, ഞാൻ പറയുന്നില്ല പിന്നെന്താണ് താങ്കൾക്ക് എന്താണ് പിന്നെ വെ അതല്ലാതെ വേറെന്താഗ്രഹാള്ളത് കാറ് വീട് അല്ലാതെ. തെഹ്
കാറ് വീട് കൊറച്ച് കൊറെ പൈസ്സണ്ടാക്കണം
ആഹ് അതെ അതെ അതെ പൈസണ്ടാക്കണം മോളിഞ്ഞീ- കല്യാണം കഴിക്കാണ്ന്ന് ണ്ടെങ്കിലും പൈസക്ക ഇണ്ടാകീട്ട് കല്യാണം കഴിച്ചമതീട്ടൊ ഇന്റൊരബി അനുവത്ത്ന്ന്- പറയാണ് ഞമ്മ ഞാന് ന്ന് പറയുമ്പൊ നിന്നെക്കാട്ട് തിൻ ജീവിതം കൊറെ കണ്ടിട്ട്ള്ള ഒരു വ്യക് വ്യക്തിയാണ് മനസ്സിലായ-
ഉംഉം
അപ്പോ എൻക്ക് ആ ഒരനുഭവത്ത്നിന്ന് എൻക് പറഞ്ഞ് തരാന്ള്ളത് എന്താവെ- ച്ചാല് നമ്മള് സ്വന്തം കാല് നിന്ന അത്യാവശ്യം പൈസണ്ടാക്കി ജോലൊക്കായതിന് ശേഷം കല്യാണം കഴിക്ക്ക ഇനി കല്ല്യാണം തിനെ പറ്റീട്ടാലോയ്ക്ക്യ തന്നെ ഇല്ലെങ്കി ഒരു റിലേഷൻ ഒരു ബന്ധത്തിലേറിം പെടാനും കൂടി നമ്മ പാടില്ല ഒരൂ മൻസ്സിലായോ ഞാൻ എന്റെ ഒരു അഭിപ്രായം ഒരൂ അത് പറഞ്ഞു നിനക്കത് വേണെങ്കി ഇട്ത്താ മതി നിനക്കത് വേണെങ്കി കേട്ടാ മതി കാരണം കല്യാൺ ത്തിന് മുന്നേള്ള ബന്ധങ്ങളൊന്നും അതെത്ര നല്ല അല്ല പക്ഷെ ഒരു ബു വെരുന്നാള് പർഞ്ഞ് തരുന്ന പോലെ ഇട്താ മതി.
ആഹ് അവങ്ങനെ ഇണ്ട്ന്ന്ണ്ടെ ഇതില് ബന്ധം ണ്ട്ന്നങ്കി ഇപ്പതന്നെ ഒഴിവാ
ഒ ഒഴിവാക്കാതെ അവര്ക്ക് ഇഷ്ടണ്ട്ന്ന്ണ്ടെങ്കില് അവര് ന്ന അവര് അമ്മൾക്ക് വേണ്ടി വെയിറ്റെയ്യും. നമ്മളെ വേണ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കും. അവര്ക്കിഷ് റ്റ്ണ്ട്ന്നെന്റെങ്കിലേ പണ്ടണ്ടെങ്കേ അപ്പൊ അവരെ കാത് വ് കാത്തിരിക്കാൻ അനുവദിക്ക. നമ്മളന്നിട്ട് നമ്മളെ ഏഹ് ഭാവി നമ്മളെ ജോലി നമ്മളെ പഠിപ്പ് ഒക്കെ നോക്കി അയിനൻസരിച്ചമ്മള് ജീവിക്ക. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടും അവര് നമ്മളെ കാത്തിരിക്ക്ണ്ട്ന്ന്ണ്ടെങ്കിൽ അവരെ അമ്മളെ അവർ നിങ്ങളെ അവര് കല്യാണം കഴിക്ക. അവര് നിങ്ങളെ ഹെ അവര് നിങ്ങ കല്യാണം അ നിന്റെ ജീവിതം അടിപൊളിയ ആരിക്കും അല്ലാതെ ഇപ്പൊ കൊറേ സ്നേഹിച്ച് നടന്നിട്ട് ഇപ്പത്തെ ആൾക്കാർക്ക് അതൊന്നും ഇപ്പത്തെ സ്നേഹമൊന്നും ഒന്നും റെഡിയല്ല
ആ എന്റെ ഫ്ര അതെ എന്റെ ഫ്രണ്ടിനെ ഒരു ചെക്കൻ ചീറ്റ് ചെയ്ത് ഇപ്പൊക്കെ തോന്നി അത് വല്ല ആരും വിശ്വസിക്കാൻ പറ്റ
ആഹ അത തന്നെ അതന്നെ ചുറ്റുപാട് ക്കെയ നടക്കുന്നത് എന്തൊക്കെയാ നടക്കുന്നത് നീ വാർത്തകൾ കേട്ടാ മതിലോ സ്നേഹത്തിൽൊന്നും ഒരു കാര്യ ഇില്ല എത്ര വർഷം സ്നേഹിച്ചിട്ടും കാര്യമില്ല അടുത്തുള്ള അമ്മായിയുടെ മോനാണ് സ്നേഹിക്കുന്നതെന്ന് കൂടി ഉണ്ടെങ്കിൽ പോലും കാര്യം ഇല്ല എന്തിനെ എത്ര എത്ര കൊലപാതകങ്ങൾ നടക്ക്ണ് അപ്പൊ നമ്മള് നമ്മളെ ലോകത്തിനെ അറിഞ്ഞഞ് ജീവിക്കുക
ആ എന്നിട്ട് താങ്കൾക്ക് എന്താ ഗ്രഹങ്ങളൊക്കെ ഉള്ള
എനിക്കൊരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലം താങ്കൾക്ക്
ഓ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പത്തെ കുട്ട ഇപ്പത്തെ കുട്ടികൾക്കാണ് വിവര ഉള്ളത് പണ്ടത്തെ തള്ളാര്കൊന്നും വിവരല്ല ഇപ്പൊ കുട്ട ഇപ്പഴത്തെ കുട്ടികള് കൊറച്ചൊരുന്യൂജനായി ഉ
ആ അത് ശരി ഇപ്പ ഈ ഇന്റർനെച്ച് നെ നെറ്റ് വരണ സാധനം വളർന്നുകൊണ്ടിരിക്കല്ലേ ചങ്ങാല ഓ അതിനനുസരിച്ചിട്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് അത് നല്ല വാർത്തകൾ കേൾക്കുന്ന കുട്ടികൾക്ക് നല്ലതല്ല അതപ്പ നമുക്ക് എന്താ പറയാൻ പറ്റിയ ഇതിന് അതേപോലെ സീ ഇത്ത വാർത്തകളും ചീത്ത കാര്യങ്ങളും നോക്കി പഠിക്കുന്നവരുമുണ്ട്
ആഹ ആ ശരി
അ അപ്പോ ഇങ്ങനെ ഏഹ് ഞാൻ എനിക്കപ്പോ സ്വിറ്റ്സർലാൻഡ് അതെ അതെ അതെ എനിക്ക് സ്വിറ്റ്സർലാൻഡ് കാണണം പിന്നെ കുറച്ചും കൂടി വലിയൊരു ആഗ്രഹം ആഗ്രഹമാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്ക ഒന്ന് പോണം അറാർട്ടിക്ക മരുഭൂമില്ല മറ്റേ ആഹ് മഞ്ഞ് മനുഷ്യജീവി മനുഷ്യ
മനുഷ്യരുണ്ടായിന്നു അവിടെ അവടക്ക് അവടക്ക് തങ്ങൾ പോയ പട്ടിണി കിടന്ന് ചാവൂലേ
ഒന്ന് കാല് കുത്തുണു അതേപോലെ കേയറണു അതാണ് സംഭവം വേണെങ്കിൽ നമുക്ക് ഒന്ന് ക്യാമ്പ് കെട്ടാ അത് ഇത്ര സമയം ഇത്ര മണിക്കൂറ്കള് അതക്കെ അപ്പ നമ്മള് പാക്കേജിന് അനുസരിച്ച് എടുക്ക പക്ഷെ നല്ല പൈസയാകു അപ്പൊ നമുക്ക് അത് ആഗ്രഹം പ് എൻ്റെ ഏറ്റം വലിയ ആഗ്രഹമാണ് സ്വിറ്റ്സർലാൻഡ് പിന്നും നടന്നാലെങ്കിലോ എന്നുണ്ട് പക്ഷെ അന്റാർട്ടിക്ക അങ്ങനെയല്ല കാരണം നമുക്ക് അങ്ങ്ട് പോകേണ്ട കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം ഉള്ള കാരണം അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കും നടക്കുകയാണെങ്കിൽ മുകളിരിക്കുന്നവന്റെ കൃപ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതങ്ങോടെ നടക്കട്ടെ
അതെ അതെ അതെ
ഉം ഉം വേറെന്താ താങ്കൾക്ക് ക്ക് ഭക്ഷണം കഴിച്ചില്ലേ?
ആഹ് ഭക്ഷണം കഴിച്ചി. താങ്കള് എടക്ക യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്സിനന്റെ കൂടെ അതോ മുന്നേ പ്ലെങ്ങൊക്കെ ചെയ്തിട്ടുണ്ടോ?
ആഹ് ഞാൻ വീട്ടുകാരുമായിട്ട് അങ്ങനെ യാത്ര ചെയ് യാത്രക്കൊക്കെ പോയിട്ട് ട്ടുണ്ട് വയനാട് പോയിട്ടുണ്ട് വയനാട് പോയിട്ടുണ്ട്, കൊടയ്ക്കനാൽ പോയിട്ടുണ്ട് ട്ടുണ്ട് അതുപോലെ തന്നെ ഏഹ് ഊട്ടി ഊട്ടി ഊട്ടി എനിക്ക് അത്രയും പ്രിയപ്പെട്ട സ്ഥലമാണ് കാരണം ഞാൻ ഊട്ടി ട്ടി എന്റെ അമ്മായിടെ സ്ഥലം പോലെയാണ് കാരണം എനിക്ക് അവിടെ ഒരു ഒരു പ്രോപ്പർ ഒരു ഒരു സ്ഥലമൊക്കെ ഉണ്ട് എന്റെ പേരില് അപ്പം ഞാൻ അങ്ങട്ട് പോയി എനിക്ക് തീർച്ചയായും തീർച്ചയായും ഞാൻ ഇപ്പോഴും ഞാൻ എല്ലാരോടും പറയാറുണ്ട് പക്ഷെ അങ്ങനെ ആരും അവർക്ക് ഊട്ടി എന്നക്കെ പറയുമ്പ ത ള്ള പ്രദേശം ല്ല അവ എല്ലാർക്കും അതൊന്നും റ്റിക്കോളണന്നില്ല ഞാനങ്ങന എല്ലാരും നിർബന്ധിക്കാറില്ല വരുന്നവർ വരട്ടെ എന്നുള്ള പോലെ ഞാൻ അങ്ങോട്ട്ടുക്കും ക്കുമ്പൊ അങ്ങനെ അങ്ങനെ കൊഴ്പ്പൊന്നില്ല ഊട്ടീല് അവിടെല്ലെല്ലാ സ്ഥലങ്ങൾ എനിക്കറിയെല്ലാം ലെ ഞാനങ്ങനെ ഏ അങ്ങനെ പറയല്ല പക്ഷെ ഞാനങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞൂല്ലോ അവ്ടൊരു സ്ഥലള്ള കാര്യ ഞാൻ ഇടക്കെടക്ക് പോവാ റുണ്ട് ഇൻക്കപ്പം വേറൊന്നും നോ ക്കണ്ട ൻക്കൊന്ന് മനസ്സിനൊരു ഭാരം തോന്നിയാ ഞാൻ അങ്ങട്ട് പോവും അവിടെ പോയി നിക്കും ആഹ് അവിടെ മഞ്ഞും തണുപ്പും അവിടുത്തെ ഒരു കാലാവസ്ഥ സ്ഥ നമ്മളെങ്ങനെ നമുക്കൊരു സമാധാനം തരുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ പോലെയല്ലല്ലോ
ആ ആഹ് ആ ഞാൻ ഊ എന്റെ ഫ്രണ്ട്സിന്റെ ഇവിടെ ഞാൻ പഠിക്ക്ണ നല്ല ഫ്രണ്ട്സിനെ കൂടെ ഊട്ടി പോയിട്ടുണ്ട്
ഹാ ഹാ ഞാന് ടോയ് ട്രയിനില് നാല് ഞാൻ വെറുതർഞാ ഞാൻ പത്ത് വട്ടം കേറീട്ടുണ്ട് ഞാൻ എന്താ വെച്ചാഴ്ഞ്ഞാല് ടോയ് ഞാനവിന്നെ വെർതിരിക്കുമ്പൊ ഞാൻ പർഞ്ഞിലൂട്ടി പോവും അപ്പവിടുന്ന് വെർതൊന്ന് ടോയ് ട്രെയിൻ കേറും എൻക്ക് പറയുമ്പോ സീറ്റ് എപ്പോഴും റിസർവ്ടാ എന്റെ പേരിലവിടൊരു സീറ്റ് തന്നെ ഉണ്ട്
ഓ ഓ താങ്ക താങ്കളപ്പ വല്യൊരു പുള്ളിയാണല്ലേ റിച്ച് ആണ്ല്ലേ
ഞാനങ്ങനെ എന്റെ പേരങ്ങനെ വെളിപ്പെടുത്താറില്ല
ആഹ് ഓ
ഉം എന്നായിക്കോട്ടെ നമുക്ക് വിളിക്കാം പിന്നീട് കാണാം ആഹ് ശരി ശരി